ഹലോ
ഹലോ
ആ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കണ്ട്
പിന്നെ വേറെ എന്തെല്ലാം?
വിശേഷം പറയ് എന്തൊക്കെയാ വിശേഷംന്ന്റിയ-
നല്ല വിശേഷങ്ങളൊക്കെ തന്നെ അടപ്പം മഴെയ്യുന്നുണ്ടോ?
ഇല്ല ഇവിടെ വെയിലറിച്ചിട്ട്പ്പ മക്കളൊക്കെ കളിക്കാന് പുറത്തിറങ്ങി-
ആഹ് ഇവിടെ ഇപ്പം നല്ല വെയില. എന്റെ മോന് പിന്നെ രാവിലെ പോയത് അതുവരെ ഇങ്ങോട്ടേക്ക് ഒരു അഡ്രസ്സും ഇല്ല.
ആഹ് ഭക്ഷണം കഴിച്ചില്ലേ അപ്പൊ ഉച്ചക്ക്?
ആഹ് ഭക്ഷണം കഴിച്ചു. ഇത് ഒരു തറവാട്ട് തന്നെ കഴിക്ക
ആഹ്
ഓന്റെ അതേ ഓന് എൽ കെ ജിയിലും യു കെ ജി പഠിക്കുന്ന ഒരു കുഞ്ഞനും ഉണ്ട്.
ആഹ്
രണ്ടാൾക്കാര് അപ്പൊ ഓരോ കൂടെ കളിക്കത്തതാ
അയ്ശരി-
ആഹ്-
ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ടോ?
അതുകൊണ്ട്-
ഉച്ചക്ക് ഉറങ്ങാറുണ്ടോ?
ഞാനോ ഉച്ചക്ക് ഉറങ്ങാറുണ്ട് കുട്ടികള് ആഹ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉസ്കൂള് ഇല്ലാത്ത സമയത്ത് എല്ലാ കുട്ടികളും- ഉസ്കൂള് പോവുന്ന സമയത്ത് ഞാൻ ഉച്ചക്ക് ഒറങ്ങും കുട്ടികൾ സ്കൂള് ഉള്ള സമയത്ത് അങ്ങനെ ഉറങ്ങാറ് ഇല്ല-
ആഹ് ആഹ് അയ്ശരി.
എടക്ക് ഓൽക്കാരോരോ ആവശ്യങ്ങള് വരിക-
അതെ അതെ
ആഹ് അപ്പം പിന്നെ ഇല്ല- ആഹ് ആഹ് ഞാന് ആരും ഇണ്ടാവില്ല ച ഞാനും എങ്ങനെ-
ആദ്യൊക്കെ ഉറങ്ങിയായിരുന്നു ഇപ്പൊ ഉറങ്ങാറില്ല ഉച്ചയ്ക്ക്.
ഞാന് പിന്നെ കുട്ടികള് സ്കൂളിൽ പോവും ഭർത്താവ് ജോലിക്കുമ്പോവും-
അതെ-
പിന്നെ അങ്ങനെയ പിന്നെ ചെലപ്പോ തഴെ തറവാട്ടിലേക്ക് പോവും.
ആഹ്
ആഹ് അധികം ബോറടിക്കുമ്പോ തറവാട്ടിലേക്ക് അങ്ങ് പോകും ആഹ്
ആഹ് അ അത്ശരി.
ആഹ്- പിന്നെ
പിന്നെ വേറെ എന്താ?
അവിടെന്താ നിങ്ങള് എങ്ങനെയാ കിണർ വെള്ളാണോ ഉപയോഗിക്കുന്നത്?
ആഹ് കിണറ് വെള്ളം ഉപയോഗിക്കുന്ന-
ആഹ് പൈപ്പ് എന്തെങ്കിലും ഉണ്ടോ പൈപ്പ് വെള്ളം ഉണ്ടോ?
ഇല്ലല്ല പൈപ്പ് വെള്ളം ഇവിടെ വെള്ളത്തിനങ്ങനെ ക്ഷാമവും ഇത് വരെ ഉണ്ടായിട്ടില്ല. എന്റെ വീട്ടിലുണ്ട് പൈപ്പ് വെള്ളം.
ആഹ് ആഹ് അത്ശരി.
ഇവിടെ പിന്നെ അതിന്റെ ആവശ്യ ഇവ വന്നിട്ടില്ല ഇവിടെ അടുത്ത് നമ്മള് അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവകുന്നുണ്ട് പൈപ്പ് വെള്ളൊക്കെ പോകുന്നൊക്കെ കാണും. പക്ഷെ ഞമ്മക്ക്പ്പ അതിന്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഇനി അങ്ങനെന്നെ ആവട്ടെ
ആഹ്-
പിന്നെ
അയ്ശേരി
ഉം ങ്ങക്ക്ങ്ങനാ വെള്ളക്കണ്ടോ
വീട്ടിലാരണ്ട് അവിടെ നിങ്ങള ആഹ് വെള്ളണ്ട് വെള്ളണ്ട് വെള്ളണ്ട് കിണർ വെള്ള
ആഹ് ആഹ് കിണർ വെള്ളം തന്നെയാ
ആഹ് അതെ അതെ
അടെ ഈ ഉം പിന്നെ മലപ്രദേശം ആവുമ്പ ഇങ്ങക്ക് ഈ ഉരുൾപൊട്ടലിന്റെ ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ഇല്ല ഇല്ല ഞങ്ങള് അല്ല അങ്ങനെ പൊട്ടണ മലല്ല പരന്ന പിന്നെ ഇങ്ങനെ
ആഹ് ആഹ്
പരന്നിട്ട്ള്ള ഒരു സെസ്സ് മാലയാണ് റബ്ബറു ഇതൊക്കെ ആയിട്ട് മാലയാണ് മണ്ണാണ് ഇടിഞ്ഞിട്ട് മണ്ണാണ് പാറയല്ല
ഉം ഉം
അപ്പോ
അഹ് ശരി
പെടിയാണ്
ഉം
ഓരോ സ്ഥലത്ത ഇങ്ങനെ ഉരുൾപൊട്ട അതെ നല്ല മഴ്
അയ്ശരി അങ്ങനെ മാറി നിൽക്കാനെ അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പ് അങ്ങനെ എന്തെങ്കിലും തരത്തിണ്ടോ
ഇല്ലല്ല ഞങ്ങളെവിടില്ല ഇന്റെ വീടിന്റെ അവണ്ട് ഇന്റെ വീട്ന്റെ അവിടെ ഏഹ്
ആഹ് ആഹ് അത് ശെരിങ്ങനെ മുന്നറിയിപ്പൊക്കെ തരോ മാറി നിൽക്കാന് എന്നൊക്കെ പറഞ്ഞിട്ട്
എട്ത്തല്ല മാറ്റക്കുമ്പോ അവരുടെ മുന്നറിയിപ്പ് ബന്ധുവീട്ടുലിനോ
ഉം
അല്ലെങ്കിൽ പിന്നെ സ്കൂളൊക്കെടാവും അവിടെങ്ങനെ അവിടെയൊക്കെ പോയി മാറി നിക്കാൻ പറിം
ഉം
പക്ഷെ അവിടെ വീട്ടിലെന്നും ആരും പോവൂലട്ടോ അൻസി പറയും എവിടെയാണെങ്കിലിപ്പോ പോയി നിന്നാ പോവാൻ വിചാരിച്ച എവിട പോവും പറിം അച്ഛനെ
ആഹ് ആഹ്
അച്ഛൻ എവടെയും പോയി നിക്കണ ഇഷ്ടല്ല അപ്പൊ അച്ഛൻ പോവില്ല ചെല ചെറിയ ചെല വീട്ടുകാര മാറാം അതെ അതെ നമുക്കൊരു
കേൾക്കുമ്പോ ഒരു വേജ ഉം പിന്നെന്താ ഞങ്ങള് എന്റെ എന്റെ വീട്ടിൽ ഇതിന്റെ മുന്നേ
കയ്യണെന്ന്
ആഹ് മഴക്കാ എല്ലാം പേടിയന്ന മഴക്കാലായാല് ചൂടാണെങ്കില് സഹിക്കാൻ പറ്റാത്ത ചൂട് മഴക്കാലാണെങ്കില് പെരും മഴയായിട്ട്
ആത്
ആം
അതെ അതെ
അതന്നെ
ഉണ്ടാവുമ്പൊ പറയൂ മഴ പെയ്തിട്ടുണ്ട്
ഹലോ
പെര്ന്നാക്കോയ്
ഹലോ കേക്കുന്നില്ലേ
മഴ നാല്സം പെയ്ത് മഴ നാല് പെയ്ത് കഴിഞ്ഞാ വെയിലറിക്കാൻ പൂതി
ആ അത് തന്നെ എന്തായാലും പേടിയന്നെ മഴയാലും ലേ
അങ്ങനെയല്ലേ
ഉം
അങ്ങനെ ല്ലറി
എങ്ങനെ
ആ ണ്ട് ണ്ട് കേൾക്കണില്ലേ
ആ ഇപ്പൊ കേൾക്കുന്നുണ്ട് ങ്ങക്ക് കേക്കുന്നില്ലെ
വെ വെള്ളം വേ വെള്ളത്തിന് ബുദ്ധിമുട്ടാവില്ലേ പറയ്ന് ഹലോ
ഇല്ല വെയിലിനും ചൂടിന്റെ സമയത്ത് ഇവിടെ വെള്ളത്തിനഅങ്ങനെ ബുദ്ധിമുട്ടില്ല
ആ അതെ ആ ണ്ട് ണ്ട്
ഉം പിന്നെ
പിന്നെ സ്കൂള്ലേക്ക് മക്കള് ബസ്സിനാ പോല് സ്കൂൾ ബസാ പോല് മക്കള് സ്കൂൾ ബസ്സിലാണോ പോവല് ന്ന്